ആഹ് കേൾക്കണ്ടോ?
കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം സുഖല്ലേ
സുഖാണ് അവിടെല്ലാരും വർത്തന എന്താ ചായുടിക്കെ കഴിഞ്ഞോ
ആഹ് ഞാനിപ്പോ ചായ കുടിച്ച കറിയത ആഹ് എന്ത് ചായ
ആണോ ഞാന ഇന്ന് നമ്മള ട്ടും കടലക്കറി ഉണ്ടാക്കി അവിടെന്താ
ഇവിടെ ദോശയും ചട്നിയും ഉണ്ടാക്കി തേങ്ങാ ചട്നി
ആഹ് എനക്കിവിടെന്നും ദോഷയാണ് കുട്ടികള് എങ്ങനെ പിരാകും ഈയരു കാരണത്താര അപ്പൊ എന്തോന്ന് മാറ്റം കൊടുത്ത് നമ്മള എളുപ്പം നോക്കുവ അതിന്
അതെ
ആഹ്
ആഹ് കടല വറുത്തരച്ചത് ആഹ് അങ്ങനെൊക്കുമ്പോ പിന്നെയ ഒരു ടേസ്റ്റ് ഉണ്ടാവും മ അധികം ഞാന് മറ്റേ രീതിക്ക ആഹ് മറ്റേ രീതിൽ വെക്കുമ്പോളേ നമ്മള് പണി എളപ്പം നോക്കല്ലേ
അതന്നെ വർത്തൊക്കെ വെക്കുമ്പോ കൊറെ പണിയാവല്ലേ
പിന്നെ സ്കൂൾ മദർസൊക്കെ ഉണ്ടാവുമ്പോ ഒന്നും നടക്കും കുല്ല മഴയും അങ്ങനക്കിടായിട്ട്ങ്ങ ഇപ്പൊ മഴല്ല ഇപ്പൊ ഒന്ന് രാവന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടായി
ഇന്ന ഇവിടെ മഴൊന്നും തിരെണ്ടായില്ല പിലും ഇന്നേ ഒരു വെയിലപ്പ
ആഹ് ഇന്നലെ ഇവിടെ വെയിലായിരുന്നു പിന്നെ ഉച്ചയക്ക്‌ ശേഷം മഴണ്ടായിന്ന് അപ്പ പണിയാളൊക്കെ കഴിഞ്ഞോ
പണികള് ചോറിന് അരിട്ട വെച്ചട്ടണ്ട അടുപ്പത്ത് ഏഹ് ഇവിടെക്കെറിക്ക എന്തെങ്കിലുംക്ക കിട്ടീട്ട് വാണം
ആഹ് അപ്പൊ മീന്നൊക്ക്പ ഭയങ്കര വിലയാാണ് അതൊന്നും പ്രതീക്ഷിക്കണ്ട
ഭയങ്കര വില കൂടുതല ഇപ്പൊ ഉം
ന്താ ഇന്നേന്താണ് ഉച്ചയ്ക്ക് എന്ത സ്പെഷ്യല് വേറെ എന്തെങ്കിലും ഉണ്ടോ
ഒന്നും തീരുമാനിച്ചില്ല ചോറ് അടുപ്പത്ത് വെച്ച് നമ്മള് അടുപ്പും വല ഉണ്ടാക്കല ഇപ്പൊ അപ്പൊ ദോശയുണ്ടാക്കെ ദോശ ചുട്ട് കഴിഞ്ഞാ ആഹ് അടുപ്പ തന്നെ കത്തുന്ന അടുപ്പ തന്നെ ചോറി വെള്ളവും വെച്ച് അരിയിട്ട് ശരിപ്പൊ കറക്കിയൊക്കെ എന്തെങ്കിലും ആലോയ്ക്കണം വാങ്ങിട്ടൊന്നുംല്ല അവിടെ പിന്നെ വാങ്ങീട്ടൊക്കെ വാണം പി പിന്നെ മ തേങ്ങ അർച്ചിട്ട് ആഹ് മത്തന മുറിച്ചിട്ട വച്ചുണ്ട് ആഹ് ആഹ് മത്തം കൂട്ടാനാക്കി വെക്കും കറിയ ആക്കിന്നാ കൂ വെള്ളം പോലെയല്ല മത്തൻ
കുർന്നനെ
അ ലേശം മുളക ആഹ് ഈ പൂള കൂട്ടാന ഉണ്ടാക്കൂല്ലേ
ആഹ്
ആഹ് അതെ ഒരു ഇല്ലാതെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവ മുളകും മഞ്ഞളും പച്ചമള കെട്ടിട്ടൊന്ന് വി ആ ആ നാ വിസ്ല് ഉയർത്തിക്കോ ന്നട്ട് തേങ്ങാ ചമ്മന്തി ണ്ടാക്കിട്ട് ഒയിക്ക ആഹ് അപ്പം നല്ല ടേസ്റ്റ ചോറ് പൂളക്കൂട്ട നിന്നുന്നോലെ തന്നെ ണ്ടാവു ആഹ് ചമ്മന്തില്ലേഏ തേങ്ങ ഏഹ്
തേങ്ങ ചമ്മന്തി ഇട്ക്ക ണ്ടാക്കേ
ആഹ് തെ തേങ്ങ ചെരറ്റി അയിലേക്ക് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക് സീല് നല്ലോണം ചമ്മന്തി ആയിട്ട് അരയ്ക വെള്ളം ഒരുപാട് ഒഴിക്കാണ്ട് ചാമ്മന്തി ആക്കി ട്ടന്നെ അരക്കിയ ആഹ് ന്നട്ട് ഈ ലങ്ങട്ട് ഇട്ട ട്ക്കാ ശരിക്കും പൂളന്റെ കൂട്ടാന് ഉണ്ടാക്കൂല അതേപോലെ
അതേപോലെ നമ്മള് മത്തൻ ണ്ടാക്കലുണ്ട് പക്ഷെ ങ്ങള് തേങ്ങാ ചമ്മന്തിന്ന് പറഞ്ഞ ഞാൻ ചാര്ച്ച് നമ്മള് വടെ തേങ്ങാ ചമ്മന്തി ണ്ടാക്കങ്കല് വേറെ രീതിയിലല്ലേ അങ്ങനെ അങ്ങട്ട അല്ലാതെ തേങ്ങ ചമ്മന്തിന്ന് നമ്മള് തേങ്ങ അരപ്പ് ഒഴിക്കാന്ന് പറയും
അര പ്പ് ന്ന് പറയുന്നത് വെള്ളക്കെ ഒഴിച്ചിട്ട് കറി കറിയിൽ ഒഴിക്കുന്നോന് ല്ലേ ചമ്മന്തി എന്ന് പറയാ ചമ്മന്തി ഹാ വെള്ളം ഒഴി
ഞങ്ങള് ചമ്മ ക്യാ ഇങ്ങള് ചമന്തി ന്ന് റിണേ എന്തിനാ ച്ചാ ല മ്മള് സാധാ ചമ്മന്തി ആര്ക്കുല്ലേ ചോറ്റ്ക്ക്ള്ള ചമ്മന്തി ണ്ടാകൊല്ലൊ അതിനാ ചമ്മ ആഹ്
ആഹ് അതുപോലെ തന്നെ അരച്ച് കിട്ടും കാരണം ഈല് ഒരുപാട് വെള്ളം ആക്കില്ല ആക്കൂല കട്ടീൽ വെക്കുന്നതല്ലേ അയിൽ തന്നെ വെള്ളം ഉണ്ടാവും അയിൽ ഇത് കുത്തിയോടക്കൂ ഏറെ ള്ള വെള്ളം ട്ത്ത് മാറ്റും ന്നട്ട് കു ത്തി വെച്ചിട്ട് ഈ ചമ്മന്തി അയിലേക്ക് ങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് ആ വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കും മിക്സിയിൽ ഒഴി ച്ചിട്ട് ആഹ് നല്ല ജീരകം ഇടും ആഹ് മിക്സിയിൽ അരക്കു ന്നെ ലോ നല്ല ടേസ്റ്റാ ചോറും കൂട്ടാനൊക്കെ ഭയങ്കര ഇൻക്ക് ഭയങ്കരഷ് ട്ടാ അത്ണ്ടേ പിന്നെ അത് മതി
അങ്ങനെ മാത്രല്ലേ പക്ഷെ ഇവിടെ ഞനു ണ്ടാക്കും പക്ഷെ ഇവിടെ കുട്ടിയാൾക്കൊന്നും വല്ല്യയ മ ത്ത നായതുകൊണ്ട് ഏഹ് ന്നറ്ഞ്ഞ് പോവും മക്കൾക്കൊന്നും പറ്റൂല അതാണ് നമ്മക്ക്ഷ്ടാണെങ്കിലും മക്കൾക്ക് റ്റൂല്ല ഓ
ഞാൻ ആ പച്ചക്കറി ഐറ്റംസ് ഒന്നും ഞാൻ വല്യങ്ങനെ കഴിക്കലില്ല പക്ഷെ ഇപ്പഴൊക്ക ഇങ്ങനെ ഓരോന്ന് കഴിച്ചു തുടങ്ങി ഇത് പ്പം ഇൻക് ഭയങ്കര ഇഷ്ട മത്തന് കടി ച്ച് തിന്നുന്നാ ഒരു രീതിയിലാണ് എനിക്ക് ഇഷ്ടല്ലട്ടോ നല്ല കുതി ഒടച്ചിട്ട് അയ്ല് ഒരു ഒരു തരം പോലും കടിക്കാൻ കിട്ടരുത് ഇങ്ങനെ കുത്തി ഒടക്കുപ്പോ ശെരിക്കും പൂള കൂട്ടാൻ പോലെ തന്നെ ആ കുക്കറിലിട്ട് നല്ലോണം വിസില് വരുത്തിക്കും
ആഹ് അങ്ങനെ ആകുമ്പോ പിന്നെ എള്പ്പം നല്ല ഒടഞ്ഞോവല്ലോ ഉം
അപ്പ ശരിക്ക് പുള കൂടാ ചപ്പാത്തിക്ക് ക്കെ കൂട്ടാ നല്ല ടേസ്റ്റായി
ച ചപ്പാത്തിക്ക് അത് കൂട്ടും ചപ്പാത്തിക്ക് അതൊക്കെ കൂട്ടാ
ആഹ് അങ്ങനെയല്ല എനിക്കിഷ്ടാണ് ശരിക്ക് പൂള കൂട്ടാൻ പോലെ ഞാൻ കൂട്ടല്ണ്ട് ഞാൻ ബാക്കി വന്നണ്ടെങ്കിൽ രാ ഉച്ചക്ക് വെച്ചാ ബാക്കി രാത്രി അധികം ചപ്പാത്തി ഇണ്ടാ ക്കോനു ഇവടെ ഇമ്മക്കൊക്കെ വേണ്ടീട്ട് അപ്പൊ ഇത് വാക്കി ണ്ടേ ഞാനത് എടുത് വെച്ച്ട്ട് ച പ്പാത്തിക്ക് കൂട്ടും എനിക്ക് ഭയങ്കര ഇഷ്ട ഇമ്മയും കൂട്ടും
അങ്ങനെ ലേ അപ്പൊ രാത്രിയില് ചോറ് കഴിക്കേല്ലേ ആരും
ചോറ് ആഹ് കുട്ടിയാളൊക്കെ ചോറ്ന്നെ ക ഴിക്കല് പിന്നെ ഉമ്മക്ക് ഷുഗറ്ണ്ട് അപ്പം ഉമ്മക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കും ഗോതമ്പ്ന്റെ അല്ലെങ്കില് നുറുക്ക് റവയോ അങ്ങനെ എന്തെങ്കിലു. ഒക്കെ ഇണ്ടാക്കികൊടുക്കു രാഗിന്റെ പിന്നെ ഇക്കാക്ക് എന്തെ ങ്കിലും അരിന്റെ എന്തെക്കിലും വാണ്ണം ചോറ് കയ്ക്കൂല രാത്രി ദോശയോ പത്തിരിയോ അങ്ങനെ എ ന്തെങ്കിലും ഇക്കാക്ക് വാണം പിന്നെ ഇൻക്കും വല്ല്യ ഇഷ്ട്ടൊന്നുല്ല ചോറ് പണീന്ന് പറയാനില്ല എനി ക്ക് ചോറ് വല്യ ഇഷ്ട്ടല്ല ചാപ്പാത്തി ഉണ്ടാക്കുമ്പഴക്കെ ഞാന് ഏറെണ്ടാക്കും ഇൻക്കുംകൂടെ കാണക്കാക്കി ഇണ്ടാക്കും അങ്ങനെ പക്ഷെ ഇപ്പൊ ഗ്യാസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് രാത്രിയിൽ ഒന്നുംണ്ടാ കണ്ടാന്ന്പറീ ചോറ് ഉച്ചക്കേക്കല്ലയെന്നെ രാത്രികേകിവടെ കണക്കാക്കി ണ്ടാക്കിയാതി ഉമ്മക്ക് വാണങ്കി ചപ്പാത്തി പൊറത്ത്ന്ന് രണ്ടണ്ണേറ്റെ വാങ്ങിത്തരാന്ന് പറഞ്ഞ്
അങ്ങനാട്ടും ഇപ്പ ഗ്യാസിന് ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ
ത് ആഹ് ഇനി ഗ്യാസ്മ്മൽ രാത്രികത്തെ ഒരു പരിപാടി വാണ്ടാന്ന്
അപ്പൊ അതോണ്ട് പ പ അതന്നെ പണി അറിഞ് പണി അറിഞ്ഞ് ലാഭായി ആഹ് അങ്ങനെ എന്തൊക്ക മറ്റേത് രാത്രി അയല് വയ്ക്കുന്നേരാവില്
ആഹ് അതന്നെ രാത്രി പിന്നെ അടുപ്പിന്റെടുത്ത് കുത്തിരിക്കണം വെറ ഞമ്മള് പിന്നെ കേട്ട പാതി കേക്കാത്ത പാതി ഓക്കെ പറഞൊടുക്കല്ലോ കാരണം രാത്രി പോ ഏഹ്ഏഹ് അങ്ങനല്ല രാത്രിയും ഭക്ഷ് ക്ഷണൊന്നും വാണ്ടന്ന്ള്ളതല്ല ഭക്ഷണംപ്പൊ ന്താ ഒരാക്ക് ദോശവാണം ഒരു ഉമ്മാക്ക് ഇങ്ങനെന്തേ ണ്ടാ ക്കണം പിന്നെ കൂട്ടാന്ണ്ടാക്കണം ങ്ങനെ ഓരോന്നോരോന്ന്ണ്ടാക്കണ്ട അപ്പൊ ഇത് വാണ്ടെങ്കി പിന്നെ നമുക്ക്പണി കൊറഞ്ഞ്ട്ട്യല്ലോ ഉച്ചക്ക്ണ്ടാക്കുന്നന്താണോ അത് കൊറച്ച് കൂടുതല്ണ്ടാക്കും ചോറും കൊറ് ച്ച് കൂടുതല് വെക്കും അപ്പൊ രാത്രി അതന്നെ ക്ഷെ ചോറാവുമ്പോ അധികോം ആരും കഴിക്കലില്ല ആഹ്
ഇല്ല രാത്രിയാവുമ്പോ ഒന്നാമ നമ്മക്ക് ടൈം കയ്യുമ്പോ കഴിക്കാൻ തോന്നൂല അതാണ് മെയിനായി ട്ട് സമയം കൊറ കുറച്ച്തായിട്ട് ആഹ് അല്ല ആഹ് രാത്രി അങ്ങനെ
ന്നാ പോയി എടുത്തങ്ങ് കഴിക്കുന്നല്ലാതാ വെശ്ന്നില്ലേ പിന്നെ ആവഴിക്കേ പോയൊ ഇല്ല ഞാനൊന്നും ചോറാണെങ്കില് പിന്നെ ഇഷ്ടപ്പെട്ടന്തെങ്കിലും കറിം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്നു പോയി നൊക്കും കഴിക്കാന് അല്ലാതെ ഞാനാ പരിസരത്തെക്ക് പോക്കില്ല ചോറൊക്കെ ആണെങ്കില്
നല്ല മീനോ ഉംഅല്ലെങ്കില് ഗോ അങ്ങന ത്തൊക്കെണെങ്കിലൊക്കെ അമ്മക്ക് ഇത് ഇഷ്ടം തോന്നല്ലോ അല്ല കറിയാളും കൂട്ട ണ്ടെങ്കില്
അല്ല വെ ഞാനങ്ങോട്ട് ചിയ്യലില്ലാ ഉം
അയ്ശ് അക്കെ ഭയങ്കരതന്നേണ് ന്നിപ്പത്തെ പണിയാളോക്കെ ഞമ്മള് ആഹ് ഇണ്ടാക്കായൊന്നുല്ല ഇണ്ടാക്കും ഉം എങ്ങനെ ഇന്ന്പ്പോ ഞാന് നെയ്യപ്പണ്ടാക്കാന്നുള്ള രീതിക്ക് അരി വള്ളത്തിലി
നെയ്യപ്പം എങ്ങനെ നെയ്യപ്പണ്ടാക്കലെങ്ങനെയാ
നെയ്യപ്പോ നമ്മള്പ്പൊവടെണ്ടാക്കല് അരി അര അരച്ചിങ്ങാണ്ട് ശർക്കര വള്ളത്തില് കൊറച്ച് ശർക്കര വള്ളത്തില്ട്ടരക്കും അരി പച്ചൈരി ആഹ് പിന്നെ അതീല്ന്ന്ട്ട് നമ്മള് കൊറച്ച് മൈദ കൊറച്ച് ഇത്തിരി റവടും റാവന്തിനാച്ചാ നല്ലര്ത് വരാന് ഒരൂ എന്താചൊമണ്ടോ
ആഹ് ജലദോഷം പിടിച്ചിക്ക്ണ്
ആണോ പ്പല്ലോത്തുണ്ടിജൽദോഷം ഭയങ്ക ഭയങ്കരതാണ് അപ്പാ ആമഴോക്ക് ക്ക് അമ്മളെന്താട്ടാഒരു ഓട്ടടമാവിന്റെ ലൂസ്ണ്ടാവല്ലോ അതില് ആഹ് ലൂസാക്കി ആമാവിന് കൊറച്ച് ന്ന് തേങ്ങാ കൊത്തും എള്ളും അങ്ങൻതൊക്കെ ഇട്ട്ങ്ങാണ്ട് എല്ലാംകൂടെ മിക്സ് ആക്കിങ്ങാണ്ട്ആഹ് ചൂ അങ്ങനെണ്ടാവ വിചാരിച്ച്ണ്ട് ചെലപ്പോ അതവടെ കടുക്കും ചെയ്യും അങ്ങനെ മടിയ ചെല സമത്ത് ഇട് തോണ്ടിരിക്കുമ്പോമ്മക്കങ്ങനെണ്ട് പോകൂട്ടാ ഒരു അഞ്ച് മിൻറ്റോടെങ്കിലിരുന്ന പിന്നെ പിന്നെ അടുത്ത ജോലി ടുക്കാ മടിയായി സത്യായിട്ട് ഭയങ്ക നിക്ക് ഈടായിട്ട് കൊറച്ച് മടി അങ്ങനെയൊക്കെ കൂടുതലാണ് എന്താറിയില്ല എടുത്തോന്ന് ഈ മ ഇന്ക്കൊരു മോ മോനുണ്ട് മോനാണെങ്കിൽ ന്റെ പന്റെ തറവാട്ട് കേറി പോയതാ അവിന്ന് ഇപ്പ വരും വന്നിട്ടുണ്ടെങ്കിൽ പിന്നാലെ നടക്കും ഓന് സുഖല്ല്യാത്താണ് അപ്പൊ മ്മക്ക് ഫോണില് പാട്ട് ഇട്ട് കൊടുത്താല് ഓനത് വരെ കിടക്കും അപ്പൊ ഫോണും കിട്ടും കിട്ടൂല എന്റെ ഫോണാണെങ്കിൽ കേട് വന്ന് തുടങ്ങി ചെയത് മോന്റെ ഒരു ഫോൺ ണ്ടായിനി അതട്ടറ്റ് മോൻ പോയി
ഏഹ്
ആയിട്ട് പോണണ്ട് ഇനിയിപ്പോ ഉച്ചക്കത്തെ ചോറും കറിയായി പപ്പടും ഒണക്കല ഒണക്കൽ റ്റെ ഒപ്പിക്കാ വിചാരിച്ചു ഒണക്ക ഒണക്ക മീൻ മാങ്ങ ചമ്മന്തി അരച്ച് വക്കാൻ വേണ്ടീട്ട് മാങ്ങ തോൽ ചെത്തേയ്ന് ഞാൻ
ഏഹ് മാങ്ങൊക്കെ ഇണ്ടോ അവിടാ
മാങ്ങാ ക്കൊണ്ട് ഇഷ്ടം പോലെ കിട്ടീന്ന് ഇപ്രാവശ്യം കൊറേ ചമ്മന്തി അരച്ച് കൊറേ അച്ചാറിട്ട് പിന്നെ കൊറ പഴുപ്പ് പ്പിച്ച് തിന്ന് അച്ചാറിട്ട് ഫ്രിഡ്ജില് ഫുള്ളാക്കി വെച്ചേക്കാ
ങ്ങങ്ങൾക്കിവിടെ ചേലമാങ്ങ കിട്ടൽ ഉണ്ടായിട്ടില്ല ആരെങ്കിലും കൊണ്ട് തന്നാൽ ഒക്കെ കിട്ടന്നല്ലാണ്ട് ചേലമാങ്ങ പഴുത്തത് കിട്ടലേ ഉണ്ടായില്ല പക്ഷേ എന്തോ ഇപ്രാവശ്യം ചേലമാങ്ങ വാണ്ടീട്ടും വാണ്ടാണ്ടും ആവശ്യത്തിൽ കൂടുതൽ തിന്നിക്ക ങ്ങള്
ആഹ്
വേറെള്ള ഇവിടെ ഇവിടെ ഇഷ്ടമാതിരി മാങ്ങണ്ട് ഇവിടെള്ള മാങ്ങ എന്ന് വെച്ചാഈ പുളി മാങ്ങല്ലേ ഭയങ്കര പുളിയുള്ള മാങ്ങ പച്ചക്ക് അത്ണ്ട് പിന്നെ കോമാങ്ങാന്ന് പറയും എന്താ അങ്ങനെ കൊറെ തരം മാങ്ങകൾ ഇഷ്ടം മാതിരിണ്ട് ഒരുപാട് പറഞ്ഞ തിന്ന് തിന്ന് മടുത്തു പോവും നമുക്ക് അത്രേല്ല പക്ഷെ ഇപ്രാവശ്യം ആഹ് മാങ്ങളൊന്നും തിന്നാനേ കിട്ടിയില്ല പക്ഷെ അതിന് പകരം ചേല മാങ്ങ മതി വരുവോളം തിന്നിക്ക് കാരണം വരുന്നോലും പോണോലും ഒക്കെ കൊണ്ടു തരും പിന്നെ ഇവിടെഈ ഇഷ്ടം മാതിരി ണ്ടായി അതോണ്ട് ചേലമാങ്ങക്ക് ഇപ്രാവശ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ആഹ് ഇവിടെ എല്ലാ തരം മാങ്ങ കളുണ്ട് അത്‌ ഉണ്ടാവലില്ല ചേലമാങ്ങ കൊറവാ ഉണ്ടാവാറ് ണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ചെറുത് തന്നെ പറിച് നിന്ന് തീർത്തിട്ടും അങ്ങനെ നമുക്ക് പഹ് പഴുപ്പിക്കാനായ്ട്ട് അങ്ങനെ കിട്ടലില്ല
കിട്ടല്ലേല്ലേ എന്നിട്ട് മക്കളൊക്കെ പ്പോ എടുക്കെ പോയി
എന്ത്
മ് മക്കളൊക്കെ എവടക്കെ പോയിന്ന് ചോയ്ക്ക
ആഹ് ഇവിടെ പുറത്ണ്ട് ഞാൻ വിളിക്ക വേറെ കോള് വരുന്നുണ്ടേ
ആഹ് ആയിക്കോട്ടെ ന്ന ഓക്കേ ശെരി